ആഹ ആ് ആഹ ആഹ കേക്കുന്നുണ്ട് ഇൊക്കെ എന്റെ സുഖല്ലേ
സുഖാണ് കപ്പന്നല്ല
അെ വാവ ഉറങ്ങാണോ
വാ ഉറങ്ങിട്ടുണ്ട് വാപ്പാടണ്ട് അപ്പ വാപ്പാടപ്പ അങ്ങനെ കിടന്നിട്ട് ണ്ട്ല പെലച്ചൊക്കെ നീച്ചിട്ടേ അങ്ങനെ പിന്നെ ആള കടന്ന ഉ ആള് വഴകീട്ട ഉറങ്ങ അപ്പൊ അപ്പൊ വഴുകിട്ട് നീയിച്ചു
ആഹ അപ്പൊ ഓ
ഓണം വരുമ്പോ കൊറച്ച് കഴും ആ അതെ ആ തേച്ചമളക്കനും പണി തീർക്കലാണ് എ പിന്നെ ബാപ്പിയ എന്താ മൂത്തോലൊക്കെ കണ്ടല്ല വിചാരിച്ചിട്ട് അങ്ങനെ കുത്തിന്ന്
ആഹ് ഒന്നപ്പോ എല്ലാരും ഉണ്ടാവൂല്ലോല്ലേ
പിന്നെ ഉ ഉ ങ്ങള ഹസ്ബൻഡന്ന് എന്താ ജോലി
വണ്ടാവും ജോലി ഇവിടെ തേങ്ങടാൻ പോല
ആഹ ശരി രണ്ട ദിവസം വഴി പി വ്യാഴം വള്ളിയ ആക്കഴുള്ളത് ാവിലെ പോവും ശനിയാഴ്ച രാവിലെ പോവും ഉ ഉ കൂടെ മദ്രാസയും പള്ളിയുണ്ട് അല്ല മദ്രാസയും പള്ളിയുണ്ട് രണ്ടുണ്ട്
ആ എങ്ങനെ വരാ മാസത്തിലോ
ആഴ്ചക്കാ വരാ അല്ല ആഴ്ചക്കാ വരാ വ്യാഴായ്ച വരും ശനിയാഴ്ച്ച പോകും എല്ലാം വ്യാഴായ്ചിം ആ എല്ലാ വ്യാഴായ്ചയും വന്ന് വരും
ആ വ്യാഴംമദ്രസ വിട്ടിട്ട് വരുവായിരിക്കുംല്ലെ
ഉം വ്യാഴംമദ്രസ വിട്ടിട്ട് വന്നാല് ശനി അവ്ടെ നിക്കും
വെള്ളി മദ്രസ ഉണ്ടാവൂലാ വെള്ളി മദ്രസ ഉണ്ടാവൂലേ അവ്ടെ ഇല്ലല്ലേ ആഹ ബ്ടെക്കെ വെള്ളി മദ്ര
നിങ്ങക്ക് ഞായറാഴ്ച്ചക്കാരല്ലേ ലീവ് അത് ശരി
രാവിലെ മദ്ര രാവിലെ മദ്രസ ഉള്ളോ ൽക്ക് വ്യാഴാഴ്ച വെള്ളിയാഴ്ച രാവിലെ മദ്രസ ഉണ്ടാവൂല്ല രാത്രി മദ്രസ ഉള്ളോൽക്ക് വെളള്യാ വ്യാഴാഴ് ച രാത്രി ഉണ്ടാവൂല്ല രാത്രി മദ്രസ ഉള്ളതോണ്ട് അങ്ങനെയാണ് ഉം വെള്ളി ലീവാണ് പക്ഷെ രാത്രികാർക്ക് വ്യാഴാഴ്ച രാ അങ്ങനപ്പ നമുക്ക് എങ്ങട്ടെങ്കിലും പോവാനോ വേറള്ളേനോ ഒന്നും പറ്റൂല്ല സ്ഥിരായിട്ടൊരു അവധിയില്ലാത്തൊണ്ടേ കാരണം ഒരാള് എ ഒ രാത്രി ഒരാള് പകലുള്ള വീട്ടാർക്ക്
ആഹ ശരി
വേറൊന്നിനും പറ്റൂലല്ലോ
ആഹ ആഹ ആഹ
അങ്ങനൊക്കേണ്
ആഹ ശരി പിന്നെ കുട്ട്യളും മക്കളൊക്കെ ആയി കഴിഞ്ഞാ പോക്കൊക്കെ അയി മക്കൊന്നും ഒന്നു ന്ന് നോ നോക്കിട്ടില്ല നിക്ക് രാവിലെ തന്നെ പല്ല് വേദന അപ്പൊ പിന്നെ ഞാൻ അങ്ങനെ അവിടെ ഇരുന്നു ആ ഉം പല്ല് വേദന എന്താന്നറിലാ നീ നീരറക്കായിട്ട് പല്ല് പൊട്ടീറ്റ്ണ്ട് അപ്പൊഞയ്
ആഹ് ആ കാണിച്ചില്ലേര്ന്നോ
കാണ്ച്ച കാണ്ച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ കാണ്ച്ച മരുന്നിന്റെ ഡോസാണ്ട് കഴിയുമ്പോൾ വീണ്ടും പല്ല് വേദന തുടങ്ങും അപ്പനി പല്ല് എടുക്കണം അപ്പ എന്തായാലും ഈ മാസാട് കഴിയട്ടേച്ച്
പൊട്ടിയത് എങ്ങനെ
ഡോക്ടർ പറഞ്ഞത് കാൽസ്യം കുറവായിട്ടാണ് പൊട്ട്ണെന്നാ പറഞ്ഞത് അപ്പം തന്നെ പൊ ട്ടീക്ക. ഉം തന്നെ പൊട്ടിയതാണ്. കാൽസ്യം കുറവായിട്ടാണ് ഇത് പൊട്ട്ണ ത് ന്നാ പറഞ്ഞത്
ആഹ് ആഹ് ആഹ് ഇപ്പൊ അയ്ന് പല്ലിന് എല്ലിനൊന്നു ആർക്കും ഒരു ഒർപ്പില്ലല്ലോ അത് മക്കൾക്കായാലും ഇല്ല വലിയോർക്കായാലും ഇല്ല ഇപ്പത്തെ ഫുഡ് പറഞ്ഞാല് അങ്ങനത്തൊക്കെ ആയതൊണ്ട് പണ്ടൊക്കെ കൊറേ ന തിന്ന് ണ നല്ല സാധനങ്ങളേനി ഇന്ന്പ്പോ ഞമ്മള് നല്ല സാധന ന്നുംപറഞ്ഞിട്ട് നമുക്ക് ശരീരത്തിന് നല്ലല്ലാത്ത തൊള്ളക്ക് നല്ലതായ കുറേ കാര്യ- - ങ്ങള് നമ്മള് കഴിക്കും കൊറേ പൈസിം ചെലവാക്കി അതും ഇതൊക്കെ വാങ്ങി തിന്നുംന്നല്ലാതെ നമ്മളെ ശരീരത്ത്ക്ക് അയ്ക്കെത്തും നല്ലത് കിട്ടാല്യ
ഉം പണ്ട് പർഞ്ഞാ ചക്കിം മാങ്ങിം അങ്ങനത്തൊക്കെല്ലേ തിന്നീന്ന് ഇപ്പ പറഞ്ഞ അൽഫാമും ബ്രോസ്റ്റ് അ തൊള്ളക്ക് രസാണ് പക്ഷെ പള്ളക്ക് പറ്റൂല്ലാർഞ്ഞമായിരിയാണ്
തൊള്ളക്കന്നെ പ റ്റ്ണൊള്ളൂ അല്ലാതെ ഉള്ള്ക്ക് നല്ല ഒന്നും എത്ത്ണില്ല അന്ന് നിങ്ങള് പറഞ്ഞ മാതിരി ചക്ക ചക്കകുരൊന്നും ഒരൊറ്റ ണ്ണം കളീലല്ലോ ഇപ്പൊ ചക്കക്കുരു ഒറ്റ എണ്ണം എടുക്കണില്ല കുരു കറി വെച്ചാന്നാ ആർക്കും ആവശ്യം ഇല്ല
ഉം അന്ന് ചക്കക്കുരു കളയിലാന്ന് ഉ അന്ന് ചക്കക്കു രു കളീല പറഞ്ഞാല് അന്ന് ച ക്കക്കുരു ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ളത് എന്താ കാട്ട മണ്ണിൽ പൂത്യേക്കും പിന്നെ ചക്കക്കാ ലൊക്കെ പിന്നെടുക്കാൻ വേണ്ടിട്ട് മോപ്പിച്ചു വെക്കും പക്ഷെ ഇപ്പൊ ചക്കക്കുരു നന്നും ആർക്കു ഒരു വെലീല്ല
ആഹ് അതെ ആവശ്യല്ല മക്കള് തിന്നൂല ഞമ്മളന്നെ തിന്നൂല പിന്നെ എങ്ങനെ മക്കള് ന്ന്ണ് ഞമ്മക്കന്നെ പറ്റൂലാന്ന് കറിക്ക് എറച്ചിം മീനു തന്നെ ഞമ്മക്കും വേണം അങ്ങനെയൊക്കെ ആയി
ഉം ഉം
ഉ ഉ കൊറച്ച് മുന്നേ ഓല് ചക്കക്കുരൊക്കെ ചുട്ടന്നെങ്കിലും തിന്നൽ ഇണ്ടേനി പണ്ടൊക്കെ നമ്മളൊക്കെ ചുട്ട് തിന്നൽ ണ്ടായീന്യല്ലോ
ആഹ് പിന്നെന്താ ച്ചു മ്മ് ചക്കക്കുരു ചുട്ടുന്നാ അതേമാതിരി മീൻ ചുട്ടുന്ന മീൻ ചുട്ട് ചമ്മന്തി അരക്കാ പണ്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിന്ന് പക്ഷെ ഇപ്പൊ ആഹ് പച്ചമീന് പച്ച മീനല്ല പൊഴെന്ന് അല്ല പൊഴേന്ന് കൊണ്ടര്ന്നെ മീന് എന്തണ് പ്പം പുഴയിന്ന് പുട്ച്ച്ട്ട് കൊണ്ടര്ന മീനുണ്ടല്ലോ അത് ഉപ്പും മുളകും മഞ്ഞ പൊടിയൊക്കെ തിരുമ്പീട്ട് എന്താട്ടുന്നും അറിയോ മത് മത്തൻ്റലണ്ടല്ലോ മത് ത്തൻ്റെലെല് പൊതിഞ്ഞിട്ട് അതിനെകെ ട്ട്യത് ചുടും അത് ചുട്ട് ന്നും ഈ പൊഴേന്ന് കൊണ്ടര്ണ മീനേള് അത് നല്ല ടേസ്റ്റ്ണ്ടായിരുന്നു ആദ്യക്ക് ആ ഷെ ട മ്മ് ആഹ് മത് അതാണ് മത്തൻന്റെ ലേൽ മൻെ ചുട്ട്ന്ന ആ
ആഹ് നല്ലതാണ് ല്ലേ ഓലെങ്ങനെ മത്തിക്കൊക്കെ പൊയെന്നല്ല ഓൽക്കൊന്നും പോയല്യ ട്ടോ പണ്ടൊക്കെ മ മത്തി മത്തി കുഞ്ഞ മത്തിയൊക്കെ തോനെ കിട്ടല്ലോ ആ കുഞ്ഞമത് കിട്ടുന്ന സമയത്തോല് ഇപ്പട്ട് കല്ലി്മല ഉപ്പിട്ട് കല്ലുമല ഒരുത്ന്ന പറഞ്ഞേ ഇങ്ങനെ എന്നിട്ട് ഇതേമാതിരി ചെയ്യലണ്ട്ന്ന്ഞ്ഞ അർഞ്ഞെ
ആഹ അപ്പൊ
ആഹ്രി വന്ന കിട്ടല്ലാത്ത ഇറച്ചി മീനൊക്കെ നല്ലോണ്ടേനി അറിഞ്ഞെ അ പത്ത്ർ പേക്കോ അഞ്ചുറുപേക്കോ രണ്ടുറുപക്കൊക്കെ മങ്ങിയെന്നെ കൊറേ ഉണ്ടാവുമല്ലോ തോന്ന ഉണ്ടായാലും അത് പള്ളർച് ണ്ടാവൽ ഡ് അറിഞ്ഞു മ്മ ഇപ്പൊ നമുക്ക് ചോറ് പള്ളർ ന്താണ്ട് ഹരിച്ച് മീൻ പറണ ചാ ജൂലല്ലോ എന്താ വല മീനപ്പും
ആഹ ഇപ്പൊ നല്ല വിലയാണ് ഉ ഉ അപ്പൊ മീന അങ്ങനെ ചുട്ടന്ന് ഉ മീന അങ്ങനെ ചുട്ട്ന്നാല് നല്ല രസമാണ് മത്തന്റെ ഇയിൽ ചുട്ട് നിന്നാല് പക്ഷെ ഇപ്പൊന്നും ആരും അത് ചെയ്യൂല ഇപ്പൊ മ മ ആഹ
മത്തൻന്റെന്ന ഇപ്പൊ ഞങ്ങൊക്കെ ഇവിടെ മത്തം ഉ മത്തം കുഴിച്ചിടലണ്ട് ഇല ഉടുക്കാനായിട്ട് അനെ ഇല അതന്നെ നല്ലരു ടേസ്റ്റ് വേറെ ള്ളേന്റെ മാതിരി അല്ലല്ലോ ശേ മക്ക നക്ക പറ്റൂല അവിടെയും പ്രശ്നംതാണ്
ആ മക്കൾക്ക് അതിന് ചക്ക പറ്റൂല ചക്കക്കുരു പറ്റൂലേ മത്തൻ പറ്റൂല ഉ മത്തൻ മത്തൻന്റെല പറ്റൂല പിന്നെ കറി വെച്ചാ കറിീത്തൊ ഒരു കഷ്ണം പ റ്റല അങ്ങനെയൊക്കെല്ലേ
മീനും ഇറച്ചും കോയിം ഏത് വിഭവാക്കിയാലും പറ്റോ അത് അതിന് ഒരു കുറ്റം പറയില്ല അതങ്ങനെ ആസാറായി കഴിച്ചോളും എണ്ണ കഴിച്ചിട്ടാണ് പിന്നെ അതേമാറ്റ സാധാ ചോറ് ഒക്കക്ക് പറ്റൂല മന്തിയോ
സാദാ ചോറാണെങ്കിൽ ഉ സാദാ ആഹ സാധാ ചോറാണെങ്കിൽ എന്താണ് വേണോ ഉം ഉ ഉം ഞമ്മളെ നിർബന്ധത്തിന് സാധാ ചോറാണെങ്ക കൊടുക്കും അതന്നെ എല്ലാടത്തും
മ്മ പറയെന്താ ചോറ് ചോറ്
ആ എല്ലായിടത്തുംുള്ള പ്രശ്നം അതന്നെയാണ് ഉ
ആഹ ആ ആഹ യാത്ര ചത്രകളൊക്കെ പോകറുണ്ടോ
യാത്രകളൊക്കെ പോവാാറുണ്ട് നഞമ്മളെ പറച്ച് ലീവ് കിട്ടുമ്പോൾ ഇങ്ങനെ പോകും ആഹ് ഞമ്മൾ ഇ ഇവർക്ക് ലീവ് കിട്ടുമ്പോളാ പോവ എവിടെങ്കിലുംൊക്കെ അങ്ങനെ പോകും ഉ പോ
ആഹ ആഹ
ഉ ഉ ഉ നമ്മക്ക് കുട്ടികൾക്ക അത് രസല്ലേ ഉം ഉ ഉം പിന്നെപ്പോ എവിടെ എങ്ങനെയൊക്കെ അങ്ങനെ ഒന്ന് വിട്ട് പോകുമ്പോഴും ഉ അതന്നെ അതന്നെ പോവാ പറയുമ്പോ വേറെൊ രസണല്ലോ
വ എന ആ വേറെ തിരക്കൊന്നും ഇണ്ടാവരുത് നമുക്ക് ഇന്നല്ലോണ്ടേ ഇന്ന വേറെങ്ങോട്ടും പോകൂല നമ്മള കൂടെ പോവല്ല പോയാലും ആാദ്യ വയസ് ഇവിടെണ്ടാവാരണം എന്ത ആയോ അങ്ങനെ എങ്ങനെയ നന്ദി എങ്ങോട്ടും പോ നിർത്താ അഥവാ നിക്കാൻ വരാണെങ്കില് രാ ത്രി കൊറച്ച് കഴിഞ്ഞിട്ട് ഓലൊക്കെ വരോള്ളു കടക്കാൻ മാത്രം രാവിലെ നീച്ച് പോവും ചെയ്യും അങ്ങനാവുമ്പോ പോ പോണോല്ക്കൊരു സൂഖണ്ടാവൂല്ല കൊച്ചൊരു പ്രായായും ചെയ്ത്ണ് അപ്പൊ പിന്നെ യി കിട്ടും കൊണ്ടും പോവാവേജാത്ത ഒരു സ്റ്റേജാണ് ന്നാലും അല്ല അങ്ങനെ ചെയ്തൊട്ക്കൊന്നും മാണ്ട തിര്മ്പലും കുള്ച്ചലും ഭക്ഷണട്ത്ത് തിന്നലും അല്ലങ്കില് ഇണ്ടാക്കി തിന്നും എങ്ങടെം അത്യാവശ്യം പോവൊക്കണെങ്കിൽ കയ്യും പോലൊക്കെണ്ടാക്കും ചെയ്യും ഇപ്പൊക്കെണേ ഗ്യാസുംതൊക്കെള്ളതല്ലേ
ഉം ഉം ഉം ഞ ഞങ്ങക്ക് വറ ഞങ്ങക്ക് വറകട്പ്പ്ണ്ട് ഞാന് വ വറകട്പ്പ് യൂസേയ്യും വേറകടുപ്പ് യൂസേയ്യാണെങ്കില് മണ്ണിന്റെ കുട്ക്കേല ചോറ് വെക്ക മൺങ്കുട്ക്കേല് കറിം മങ്കുട്ക്കേല് ഉപ്പേരി അങ്ങനെയൊക്കെ അട്പ്പില് വെക്കാണെങ്കി അങ്ങനെ ചെയ്യാ അല്ലാന്ന്ണ്ടേങ്കി കറണ്ടട്പ്പിലോ ഗ്യാസ്മ്മേ ചെയ്യാണ് ണ്ടെങ്കിൽ റൈസ് കുക്കറിൽ എറക്കി വെക്കും ചോറോ
ആണ്ല്ലേ ആ രണ്ട് ഒന്ന് ഹൈലെവൽ
ഉം ഉം അതെ ആ അത് ഒന്നുകൂടിം രസം ആ അല്ല ആ ആ ഹെൽത്തിന് ആ ആ ആ അത് ആരോഗ്യ ത്തിന് നല്ലതല്ലേ മറ്റേ ആ മൺച്ച
എല്ലതും അതാണ് ഹൈലെവല് ഞ ഇപ്പല്ലതും മൺച്ചട്ടി ഇപ്പ ഞാൻ മി നാലീസം മു അ പ്പുറം യൂട്യൂബില് ഒരു വീഡിയോ കണ്ട് ഒരു ടീമ് മൺചട്ടിന്റെ മണ്ണിന്റെ ചീനച്ചട്ടി എല്ലാ എല്ല ഐറ്റമ്സും കുക്കറും എല്ല സംഭവും മണ്ണിന്റെത് നല്ല പിടി- ള്ള അതും പിടിള്ളത് അതാ അയിന്റോരു ബെനിഫിറ്റ് നമുക്ക് പിടിള്ളതാവുമ്പോ ഒന്നൂടിം സുഖാണല്ലോ അതും ഗ്യാ ഗ്യാസ്മേ വെക്കാൻ വേണ്ടിട്ട് ഓല് മയക്കീട്ട് തേരാണ്റഞ്ഞ്
ഉം അയിന് ഗ്യ ഗ്യാസ് മ്മേ അല്ല ഇപ്പൊ കറന്റട്പ്പ്മ്മേ വെക്കാൻ വേണ്ടീയിട്ട് മൺചട്ട്യാള് പലെ ഇതിലും വര്ന്ണ്ട്. ഇപ്പൊ കരണ്ടടുപ്പിലും മൺച ട്ടി പോവ്ണ്ടല്ലോ ആ അങ്ങനെ വര്ന്ണ്ട് ആ ശരി ശരി